ആഹ് കേക്കാം
കേക്കാം ആ ഇവടെ പോയ കരണ്ടും വന്ന് നല്ല വെട്ടം ഉം അകത്ത് നിന്നാലെ റേഞ്ചില്ല ഞാൻ അതുകൊണ്ട് വെളിൽ എറങ്ങി നിന്ന് വിളിക്കുവായിരുന്നേ അപ്പം കറണ്ട് ഇല്ലാത്ത കൊണ്ട് വെളിയിലത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ആഹ് അല്ല വല്യ നമുക്ക് ഇൻവെർട്ടറുണ്ട് അപ്പം ഏഹ് കറണ്ട് രാവിലെ വരുവാന്നെങ്കി അ അതിന്റെ ബാറ്ററി ചാർജ് തീർന്ന് ഓഫാവത്തില്ലേ രാത്രി ഫാൻ നമുക്ക് വേണോല്ലോ അപ്പൊ അതുകൊണ്ട് ലൈ റ്റെല്ലാം ഓഫെയ്ത് ഞാൻ പറഞ്ഞു വെളിയിലത്തെ ലൈറ്റ് അങ് ഓഫ് ചെയ്തരെ ഞാൻ ഇവിടെ ഉണ്ട് അങ്ങനെ പറഞ്ഞ്
ഞാനും വെളിയി നി ക്കെയായിരുന്നു നേരത്തെ സംസാരിച്ചിട്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ വെളിയിലോട്ട
ആണോ ആഹ് ഹാ അപ്പൊ പിന്നെ ഇതാ ഇപ്പ ഞാൻ വിളിച്ചോണ്ടിരുന്നപ്പോ കരണ്ടും വന്ന് നല്ലെ
ഉം
പിന്നെ അവിടെ വെള്ളം കയറുന്ന വിഷയൊക്കെ ഉണ്ടോ മഴ പെയ്താല്
നമ്മുടെ ഇൻ ഫ്രണ്ടി കൊറച്ച് ഇന്റർലോക്ക ഇട്ടിരിക്കുന്നേ അവിടെങ്ങനെ കൊറച്ച് ഇങ്ങനെ മഴ പെയ്യുമ്പഴത്തേനും ഇച്ചിരി പൊങ്ങി വരും പെട്ടന്നങ് പൊ പോയിക്കോളും.
ആഹ് അല്ലാതെ ഇങ്ങനെ തോട് അങ്ങനൊന്നും ഇല്ലല്ലയോ
ഇല്ല ഇല്ല നമ്മളെ
ഇല്ല അവന് വെള്ളം പൊങ്ങുന്ന വിഷയൊന്നും ഇല്ലല്ലോ കൊച്ചിനെയൊക്കെ
ആഹ് ഈ ഇന്റർലോക്കി ഒരുതുള്ളിങ്ങനെ വെള്ളം കെടക്കത്തില്ലേ
ആഹ് ആഹ് അത് നല്ല മഴ പെയ്യുമ്പോഴുള്ള വെള്ളല്ലേ അല്ലാതെ ബുദ്ധിമുട്ടില്ലല്ലോ
ഇല്ല ഇല്ല അല്ലാതില്ല നമുക്ക് അവിടെയോ
ഇവിടെ ഉണ്ട് ഇവിടെ ബാക്കിലാണെങ്കി ചെറിയൊരു കൈത്തോട ചെറിയൊരു തോട് ഓഹ് ഏഹ് എന്റെ മോൻ പണ്ടതില് വീണിട്ടും ഉണ്ട്. ഉം മീൻ അമ്മയാണെങ്കി മീൻ വെട്ടിക്കൊണ്ടിരിക്കായിരുന്നു ഞാൻ അവിടെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു അ പ്പിവൻ ഉം അവിടെ നി ക്കുവാന്ന് കളിക്കും അപ്പം മീൻ വെട്ടുന്ന തല അങ്ങോട്ട് ഇടുമ്പോം പൂച്ച വന്നത് എടുക്കുന്നുണ്ട് അപ്പൊ ഇവൻ കുഞ്ഞല്ലേ പൂച്ചേയുടെ പൊറേ പോറ പോയി പോയി പൂച്ചയെടുത്തങ്ങ് ചാടി അപ്ര തോട് ഈ തോടിന്റെ ചെറിയൊരു തോടാ നിങ്കില് അന്ന് നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഇവനും നിന്ന് നിന്ന് ഇവനും എടുത്തങ്ങ് ചാടി നമ്മൾ അറിയുന്നില്ല ഇവൻ ചാടി ഞങ്ങളും വഹളം വച്ചിട്ട് ഞ ഞാനുംഅങ്ങ് കൂടെ ചാടി ഇങ്ങനൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി ജസ്റ്റ് ഒന്ന് മുങ്ങി, ഞാൻ പിന്നെ പെട്ടെന്ന് ചാടിയ അടുത്ത് അമ്മ പിന്നെ വന്ന് പിടിച്ച് മീൻ അവിട ഇട്ടിട്ട് അന്നും കൊഴപ്പവുംല ഇല്ലില്ല ഉള്ളൊന്നും കേയറില്ല ജസ്റ്റ്‌ തല മുഖൊന്ന് മുങ്ങി അത്രയ
ഉം ഉം
അങ്ങനെ അടിയിലോട്ട് പോയില്ല മോഹവും തലയായിട്ട് അങ്ങനെ
ഉം ഉം
അപ്പഴത്തേന് ഞാന് അങ്ങ് ചാടി അവന്റെ കൂടെ തന്നെ ഞാനും
കൊള്ളഎന്തായാലും
അന്നേരത്തെ ആന്ന്ശം പിന്നെ ഞാൻ കേറിക്കഴിഞ്ഞാൻ ഓർത് ഈ ഈ വെള്ളത്തിലാണ് അതൊ അഴ്ക്ക് വെള്ളഅങ് ദൂരം ദൂരെന്ന് സ്നഗ്ഗിയും അന്നേരത്തെ തി നമ്മള് ഓർ ക്ക്ന്നില്ല കുഞ്ഞല്ലേ വല്തു അപ്പൊ ഞങ്ങള് കേറി കഴിഞ്ഞപ്പോണ്ട് ഞം വീണേന്റെ ഇച്ചിരിഅപ്പുറത്ത മാറി ഒരു പുളവൻ തലപൊക്കി ക്കി നോക്ന്ന് അതുകൊണ്ട് എനിക്ക് പേടിയ
തന്ന
ഉം അന്ന് അറപ്പാം ഇവിടാണെങ്കി ഒരു എന്താ പറ കാട് പോച്ച അപ്രതയ്യങ്ങളിലൊന്നും നമ്മുടെ അടുത്തൊന്നും വീട് അങ് കുറവാ അച്ചരി അ അപ്പറത്തുംഇപ്പറതൊക്ക ആ ഇച്ചിരി കാണ ത്തക്കെ വിധത്തിലുണ്ട് എങ്കിലും എല്ലാരും എന്താ ഗേറ്റും വീട്ട് മതിലും കേറ്റ് അകത്ത് ആ ഒരു രീതിയ അപ്പൊ ഇങ്ങനെ ആരല്ലാന്ന് കിടക്കുന്ന നയ്യങ്ങളെല്ലാം പോച്ചയും കീറിയ അങ്ങനെ അപ്പ അവിടെ എവിടെയൊക്കെ ചേരി അങ്ങനെയൊക്കെ കാണാറുണ്ട് പേടിയൊന്നുല്ല അടുത്തുണ്ട് വീട് പക്ഷെ തൊട്ട് അപ്പുറവഇല്ല അങ്ങനെ
ഓ നമ്മുടെ ഇവിടെ ഈ ഒരു വീടാണെങ്കിൽ അതിറ അപ്പുറത്തെ വീട്
അങ്ങനെ അല്ലേ എന്റെ അവിടെ അങ്ങന അടുത്തടുത്ത നമ്മുടെ വീട്ടിൽ പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ കേൾക്കാ ആ രീതിയില എൻറെ വീട്ടിലൊക്കെ ഇവിടെ പക്ഷെ എല്ലാരും അങ്ങ് ഗേറ്റ് ആണ് ഇവിടെങ്ങ് ഭയങ്കര ഒരു മൂകതാ
മം ഇങ്ങക്ക്കൊറ്റപ്പെടലാ ഇപ്പൊ
ആണ് ചില സമയത്ത്ഒക്കെ
നമുക്ക്ീഈ അടുത്ത ആൾക്കാരൊക്കെ ഉള്ള ഇപ്പം അവരോട് സംസാരിച്ച്
സംസാരം ആണാണ് ആണ് നമ്മള് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ നമ്മള ആ ഒരു ഡെസ്പയി പോവും പുൊറത്തിറങ്ങിയാല ആരോടും മിണ്ടയ്യോ അവരെന്തോ വിചാരിക്കാ അങ്ങനെയുള്ളരു ഇരിയായിപ്പോ വീട്ടിലൊക്ക ഞാൻ നല്ലോലെ സംസാരിക്കുന്ന ആളെ പക്ഷെ ഇവിടെ വന്ന് ഞൻങ്ങ് ഭയങ്കര ഉം ഇതായിപ്പോയി നമ്മുടെ ആ ഒരു ഇതിന പറ്റിയ ഒരാളെ കിട്ടുന്നില്ലെന്നാ ഞാൻ പറയുന്നത് അവിടെ ഉണ്ടോ ചേരാ ആണല്ലേ ആ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വരു പോവൊക്കെ ചെയ്ലയോ
എന്നാലും വലുതായിട്ടില്ല വഴി റോഡാണ് മെയിൻ റോഡാണ് അപ്പോം എല്ലാവരേും കണ്ട്
ആഹ് അങ്ങനെ അങ്ങനെ
സംസാരിച്ച് അങ്ങനെയൊക്കെ പിന്നെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് എപ്പോഴും വിളിക്കും
ആഹ് ആഹ് ആഹ്
അങ്ങെനെ
അതാണല്ലോ ആകെയുള്ള സമ്പാദ്യം അല്ലെ സൗഹൃദങ്ങള്
നമ്മള് ഫ ആ ഓ ഒന്ന് മുതലേ പ്ലസ് ടു വരെ പഠിച്ച ഫ്രണ്ട്സ് ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്
ഉണ്ടല്ലേ ആഹ് ആഹ്
ഉം അടുത്താ എല്ലാരേും കല്യാണം കഴിച്ചൊക്കെ വിട്ടതേ അപ്പൊ പിന്നെ ആ ഒരു കൂട്ട് എന്നും ഉണ്ട് ഉം
അതാ വിലപ്പെട്ട സമ്പാദ്യം നല്ല ഫ്രണ്ട്സിനെ കിട്ടിയത് എന്നുള്ളത്
പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ കോളാണ് അവരുമായിട്ട്
ആണല്ലേ
ഉം ജോലി ചെയ്യുന്ന എല്ലാം വീഡിയോ കോൾ ചെയ്തോണ്ട്
ആഹ് അതൊരു സന്തോഷം
പിന്നെ നമ്മുടെ സമയം പോനത് അറിയത്തില്ല
ഉഉം പിന്നെന്താ അവിടെ ഉണ്ടോ പാമ്പും ചേരശല്യൊക്കെ ഉണ്ടോ
ഇവിടെയോ ഇവിടെ അങ്ങനെ വലുതായിട്ടില്ല വലുതായിട്ട് ഇവിടെ ഇല്ലായിരുന്നു
ഉം ഉം ഉ
ഓ നമ്മള ഈ ഇങ്ങനെ കാണുമല്ലോ വാർത്തയിൽ അതില്ല എത്ര പേരെ പാമ്പ് കടിച്ചു അങ്ങനെ ക ടിച്ചു ആ ആ ടൈമിലൊക്കെ
ഈ വർഷം കൂടുതലല്ലായിരുന്നോ
ആഹ് തണുപ്പ് അത് ചൂട് കാരണമാണ് അത്ങ്ങൾക്കും സ്ഥലം ഇല്ല
ആണ് മണ്ണിനടിയിലും ഏ് ചൂട് കാരണം വെളിയിൽ വന്നായിരിക്കും
ഉം ഉം കാര്യം ഇപ്പൊ പുഴകളും തോടുകളും ഒക്കെ കുറവല്ലേ
മ്മ് മ്മ്
അപ്പൊ അതനുസരിച്ച് അവർ വീടുകളി ൽ കയറാൻ തുടങ്ങി
ആഹ് അവർക്ക് സ്ഥലമില്ല അവരെയെല്ലാം മനഷ രു കയടയില്ലേ പക്ഷെ എന്നാലും കൂടുതല് കൂടുതലും കൊച്ചുങ്ങളല്ലയോ മരിചേ എല്ലാ വട്ടത്തേക്കാളിലും കൂടുതലും പാബ് കടി പാബ് കടി ഈ വർഷമാണെന്ന് തോന്നുന്നു ലെ ഞാൻ ഇങ്ങനെ അങ്ങ് കേട്ടി തല്ലാ അവിടെ കടിച്ച് ഇവിടെ കടിച്ചെന്നും പറഞ്ഞ് എന്ത്
നമ്മുടെ കൊറോണക്ക് നമ്മുടെ ഓരോ ജില്ലകളിലും വരത്തില്ലേ ഇത്ര ത് ജില്ലയിൽ ഇത്ര പേർക്ക് അസുഖം.
ആഹ് എണ്ണം.
ആഹ് ആഹ് എണ്ണം അതുപോലായിരുന്നു ഇപ്രാവശ്യത്തെ പാമ്പ് കടി.
ആണ് അതും കൂടുതലും കൊച്ചുങ്ങളാണെന്നുള്ളതാ സങ്കടം. നോക്കി കടിക്കുന്നതാ.
അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചാ രാത്രി റൂമി കേറുമ്പം നമ്മൾ എല്ലായിടം ചെക്ക് ചെയ്ത് ചെ
ചെക്ക് ചെയ്ത് ആഹ്. എന്റെ വീട്ടിലാന്നെങ്കി ചൂട് കാരണം ജനലാണെങ്കി തുറന്നിട്ടാ കിടക്കുന്നെ. ഞാന് ഇപ്പഴും ഇപ്പഴും ഈ തണുപ്പായിട്ട് കൂടി ഇപ്പം മഴ പെയ്തിട്ട് കൂടി.
അങ്ങനെ ഇടര്ത്.
ഉം ഞാൻ പറയും അടയ്ക്ക് അടയ്ക്കോ എന്തോ വരും എന്തോ വരുമെന്നാ പറയ്ന്നെ.
അങ്ങനെ അങ്ങനെ ചിന്തിക്കരുത് നമ്മള്. വല്ലം കേറി ഇരുന്നാല് നമ്മുടെ ഈ റൂമിൽ കേറാൻ ചാൻസില്ല മറ്റേ എ ഏ സി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫുള്ള് മൊത്തം അടച്ച് വച്ചിരിക്ക്യാ അപ്പം എനിക്ക് വേണ്ടി എ സി കൂടൊക്ക കേറിയിരിക്കുന്ന വീഡിയോ നമ്മൾ കാണും.
ആണ്. കൂളറിനകത്തും ഈ വാഷിംഗ് മെഷീനകത്ത് വരെ എനിക്ക് വാഷിംഗ് മെഷീൻ ഞാനിപ്പം പോയി നോ ക്കത്തില്ല എനിക്ക് പേടിയാ. ഞാൻ അയ്ന്റെടുത്ത് പോവുമ്പോ എന്തെങ്കിലും ശബ്ദം കേക്കുവാണെങ്കി ഞാനതോണ്ട് കയ്യ്ലാ അല്ലെങ്കിലും വാഷിംഗ് മിഷീൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഈ ഓണം അങ്ങനെയൊക്കെ വരുവാണെങ്കി കൂടുതൽ തുണി കഴ്കാനുള്ള സമയത്ത് മാ
ഹലോ.
കേക്കുന്നില്ലേ?
ഹലോ
കേക്കാമോ?
ആഹ് കേക്കാം കേക്കാ.
ആഹ് അധികം ഏഹ് എന്താ ഈ ഓണം അങ്ങനെയൊക്കെ വരുമ്പഴേ. വാഷിംഗ് മെഷിൻ ഉപയോഗിക്കത്തൊള്ളു. ഇപ്പം ഞാൻ അയ്ൻ്റെ എഴെയലത്ത് പോവത്തില്ല. പേടിയാ.
പ്പപ്പില്ലേ
എന്തുവാന്ന് അറിയത്തില്ല എനിക്ക് പേടി അത് തുറന്ന് നോക്കാന് ആഹ് പുള്ളിക്കാരന് കാല് വയ്യായിരി ക്ക്യ്ന്നോണ്ടേ അങ്ങോട്ടൊന്നും വരാനുള്ള പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒറ്റക്ക് പോയി നോക്കാൻ പേടി.
വെളിയിലാണോ?
ആഹ് വെളിയില് വെളി നമ്മള് സ്റ്റെയറിന്റെ അടിയിലാ ആഹ് വാഷിംഗ് മെഷീൻ വെ ക്കാനുള്ള ഏരിയ. അപ്പ അങ്ങോട്ടൊന്നും അധികം നടക്കത്തില്ല.
ഓഹ് ഓഹ്. ഇവിടെ ഞങ്ങള് അകത്താ വെച്ചിട്ടുള്ളെ അപ്പ പിന്നെ നമുക്ക് പേടിക്കണ്ട.
ആണാ ആഹ് ഹ ഹാ. പിന്നെ നമ്മള് പൊറത്ത് സ്റ്റെയറിന്റെ അടീല്ങ്ങനെ അയ്നുള്ളെ സെറ്റപ്പ് ഉണ്ടാക്കീട്ടുണ്ട്. എന്നാലേ വെള്ളം പിന്നെ,
പക്ഷെ അപ്പം സ്ഥിരവായിട്ട് നമ്മൾ ഉപയോഗിക്കണം അത് അല്ലേ കേടാവത്തില്ലേ.
ആഹ് എന്തേലും കംപ്ലൈന്റ് കാണോ അറിയത്തില്ല. ധൈര്യം ഇല്ല തുറന്ന് നോക്കാനൊന്ന് സത്യം. കാരണം ഞാൻ കണ്ട് കഴിഞ്ഞോസം ഞാൻ നൂ ഇത്. ഞാൻ എന്റെ മനസ്സി ഇങ്ങനെ പേടി ഉണ്ടായിരുന്നു ഉണ്ടോ അതീ കാണുവോ കാണുവോ കാരണം നമ്മളങ്ങനെ എടു ക്കാതിരിക്കുന്നോണ്ട് അയ്നും ഒര് സേഫായിട്ട് ഇരിക്ക്യാൻ ഒരു തണുപ്പുണ്ട് അങ്ങനെ. അത് ഒന്നോർത്തോണ്ടിര്ന്നപ്പം കയിഞ്ഞോസം ന്യൂസിനകത്ത് കാണുകയും ചെയ്തു ഒരു വാഷിംഗ് മെഷിനകത്ത് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് അതൂടെ കണ്ടപ്പം പേടി. ആഹ് കണ്ടൂടെ കഴിഞ്ഞപ്പം പിന്നെ തീരെ എനിക്ക് വയ്യ.
ഉ നമുക്കിത് കാണുമ്പോഴാ ഏറ്റവും കൂടുതല്.
ആഹ് പേടി കണ്ടില്ലെങ്കി അത്രയും കുഴപ്പമില്ലാരുന്നു.
ഞാൻ തലങ്ങന എടുത്ത് നോക്കൂ അതെടുത്ത നോക്കൂ.
ഷീറ്റ് എടുത്ത് നോക്കും.
അതാ ക ക്കാ. ട്ടിലെ സൈഡിലൊക്കെ പോയി നോക്ക് കാര്യമേ നമുക്ക് പറയാൻ പറ്റത്തില്ല കുഞ്ഞൊക്കെ ഉള്ളതല്ലേ.
ആഹ് കുഞ്ഞള്ളതോണ്ട് സത്യം അവർക്കറിയില്ലല്ലോ കഷ്ടം കടിച്ചാ പറ റുമ്പുവല്ലോ.
ആന്നാന്ന്
ഞാനി ചൂട് കൂടുതലുള്ളപ്പോ താഴെ ഉം.
ആഹ് പറഞ്ഞോ
ചൂട് കൂടുതലുള്ളപ്പോ താഴെറങ്ങിക്ക കിടക്കും എന്നിട്ട് ഞാൻ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ ടോർച്ച് അടിച്ച് നോക്കും. എന്തെങ്കിലും ഉണ്ടോ അടിൽ.
നമുക്ക് പേടിയേ നമുക്കിപ്പ വേറൊന്നിനെയല്ല ഇത്രയും പേടി.
ഉം ഉം ഉം പിന്നെ. പിന്നെ എന്തുവാ ഇനി ഇന്നൊരു മഴ ഇല്ലെന്ന് തോന്നലയോ.
ഇവിടെ കാണും ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്ണ്ട് ഉണ്ട് മറ്റേ എല്ലാ ജീവികളെല്ലാം കിടന്ന് കരയുന്നു
ആഹ് അത് ഇവിടെ ഉണ്ട് അത് തണുപ്പാകുമ്പോ വന്നേ ആയിരിക്കും
അല്ല അപ്പൊ മഴ പെയ്യൂ എന്നൊക്കെ പറയത്തില്ല ഇത്
ആണോ അതെ മാക്രയും കണ്ട കറിയുമ്പോഴല്ല എന്താന്ന്റിയത്തില്ല ഇവിടെ അവിടെ ഇവിടെൊക്കെ ഇന്ന് കരയന്ന്
ഇവിടെ ഫുള് സൗണ്ട്
ആ ന്നോ
ഉം
എന്നാ ഒക്കെ എന്നാ
അഹ് ഓക്കേ ഓക്കേ